ഹലോ
ഹലോ ആഹ കേൾക്കുന്നില്ലേ
ആഹ
എന്താ വിശേഷം
എന്താ വിശേഷം ചോറൊന്ന ഇങ്ങനെ ഇരിക്ക
ഏ ചോർന്നോ
ഉം ഇങ്ങള്ച്ചില്ലേ
നേരം വൈകിയോ ചോറുംന്നാന്
ആഹ് ഞങ്ങള് മോൻ ഉറങ്ങിട്ടൊക്കെ കഴിക്കലള്ളു
ആഹ് മോൻ ചെറുതാ
ഒന്നര വയസ്സ്
ആഹ ഇന്ന് ഞാനും ചോർന്നാ നേരം വൈ മിനിയാന്ന് പത്ത് മണിക്ക് കഞ്ഞൊടിച്ചീനി അപ്പ പിന്നെ
ഉം
ഇപ്പ ഹസ്ബൻറിന് പനിയ അപ്പൊ പിന്നെ കഞ്ഞി ച്ചിനി അപ്പൊ കുട്ടികളൊക്കെ കഞ്ഞിടിച്ചു പിന്നെ ചോർന്നാ നേരം വയ്കി
കഞ്ഞി കുടിക്കലുണ്ടൊ സാധാരണ
ഇല്ല അന്നെ ഹസ്ബൻറിന് പനിയാണ് മഴ കൊണ്ടിട്ട് പനിച്ചീനി പിന്നെ മൂത്ര മൂത്ര പൈപ്പ് ഉം ഇപ്പല്ല മൂത്ര കടച്ചിലുംണ്ട് പൊതുവേ നമ്മള് വെള്ളം കുടിക്കൂലല്ലോ ഇപ്പൊ മഴയാകുമ്പോ തീരെ വെള്ളം കുടിക്കൂല മഴ അങ്ങനെ പെയ്യുമ്പമ്മള്
ഉം ഉം ഞാൻ മഴ ആണേലും അല്ലെങ്കിലും കുടികൂല
ആഹ് ജ് വെള്ളം കുടിക്കാൻ പൊതുവേ മടിയ ഇൻക്കും അതാ ഇൻക്കും വള്ളം കുടിക്കാൻ ഭയങ്കര മടി മക്കൾക്കൊക്കെ അങ്ങനെന്നെ
ആഹ ഞാൻ ചായക് രാവിലെ ഉം
രാവിലെ
ചായന്റെ കടിയൊക്കെ തിന്നാലും വെള്ളം കുടിക്കൂല ചായ കുടിക്കൂല
ആ മോള് സ്കൂളക് എന്നും കുപ്പില് വെള്ളം ചെയ്യും അതേപോലെ ഇങ്ങട്ടന്നെ കൊണ്ടുവരും ന്നാ കൂടി പ്പൂല്ല അഹ് ഇങ്ങട്ട് വരുമ്പം ഇന്നാ ഒഴിവാക്കണംന്നില്ല ബുദ്ധി അതുംല്ല എന്നും ആണ്ട് കൊണ്ടവും ഇങ്ങട് കൊണ്ടരും ആരും കുടിക്കൂല ഇപ്പ വെള്ളം ഏഹേ?
മോള് എത്രേല ചോയ്ക്ക?
ഓള് ആർല്
ആഹ്
ഭയങ്കര മടിയാ വെള്ളം കുടിച്ചാന്
ഉം
എല്ലാർക്കുംട്ടോ പിന്നെ ഏഹേ?
ഇബടെക്കെ അങ്ങൻത്തന്നെ ഇപ്പ നാലീസായിട്ട് വെള്ളം അതേപോലാണ്ട് കൊണ്ട് വരാ സ്ക്കൂൾക് കൊണ്ടോണെ
ആഹ് ഞമ്മളൊരു ദിവസം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ അറി അറിയാ പക്ഷേ അതേപോലെ ഞാൻ ചെലപ്പോക്കെ വിചാരുച്ചേ കുപ്പീല് വെള്ളുവായിട്ട് ഇങ്ങനെ നടക്കൂ കാണ് ണോട്ത്തന്നെ വെച്ചാല് ഡെയ്നിങ്ങാളില് ടേബിൾമ്മലൊക്കെ കൊണ്ടേ കാണുമ്പം കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് എവടെ അതൊക്കെ ആട്ട് ഇതാവും
ഉം
ഭയങ്കര മടിയാ
അതന്നെ ഞാൻ പൊതുവേ അങ്ങനെ തന്നെ വെള്ളം കുടിക്കാൻ മടിയ
ഞാൻ വേനലിനൊക്കെ വെള്ളം കുടിക്കാൻ മടിയായിട്ട് എന്തെങ്കിലും ജ്യൂസ് അടിക്കു ജ്യൂസായ കുടിക്കും അപ്പൊ ജ്യൂസ് അടിച്ച് വെച്ചു എപ്പഴും ഇണ്ടാണെ ഒരു സൂക്കേടാ മൂത്ര കട്ച്ചില് വേനല് ഇങ്ങട്ടായല് എപ്പഴും ഇ ണ്ടാവും മൂത്രകട്ച്ചില്
ഉം ഇവരെ ഏട്ടന്റെ ഭാര്യകെ ഓലൊക്കെ ക പ്പില് ഒന്നായിട്ടാണ്ട് വെള്ളം കുടിക്കും അത് വെള്ളം കുടിക്കണണ്ടാ റബ്ബേ നമ്മളയ്ന്റെ പകുതി കുടിക്കൂല
പക്ഷെ അങ്ങനെ കുടിക്കണോൽക്ക് രോഗം കുറയുന്ന
എവിടെ മുപ്പത്തിയാർക്കെന്നും മൂത്ര പ്പഴ്പ്പാ മൂത്രച്ചൂട്, മൂത്ര പൊഴ്പ്പ് എന്നും ഇൻക്കറീല്ല എന്നും ഇൻക്കറീല്ലാം അതുപോലെ എന്റെ അമ്മോന്റെ ഒരു മോളും ണ്ട് ഓളും നല്ലോണം വെള്ളം കുടിക്കും ഓൾക്ക് ക്ലാസ്സില് നമ്മള് വെള്ളം കുടിക്കണ ഒക്കെ പറ്റൂല ഓക്ക് കപ്പില് കിട്ടണം വല്യ തൈ കപ്പില് ഇന്ന്ട്ടയില് നെറയെ വെള്ളം കൊടുക്കും ഓക്ക അസുഖങ്ങളോകെ ഇണ്ട് പക്ഷെ മൂത്ത ച്ചിക്കെന്നും മൂത്രപ്പഴുപ്പ ശെരിക്കും മൂത്രപ്പഴുപ്പ് മാറാനാണല്ലോ വെള്ളം കുടിക്ക്ണെ?
ആഹ് ആ പഴിപ്പ് ഒക്കെ മൂത്രത്ത്കൂടെ പോവുന്നറിയാം അണുക്കളെ നല്ല അണുക്ക-
ഇപ്പൊ നാലീസം മുന്നേ ട്രിപ്പ് കയുമ്മ കാനൽ വെച്ചക്കേ. നി ഇഞ്ചക്ഷൻ വെക്കാന് പർഞ്ഞ് മൂത്ര പൈപ്പ് കൂടിയിട്ട്
ഏഹ് ഇൻക്കങ്ങനെയ ഇൻക്കെപ്പഴും ഇണ്ടാവും
ഇൻക്കിന്നാല് വെള്ളം കുടിക്കിണില്ലാന്ന് കരുതിട്ട് ഇൻക് മൂത്ര
ആഹ് ഓരോ ശരീരത്തിന്റെ ഇതാണ് ഇൻക്കൂല്ലേനി ഇൻക് കൊർച്ച് മുന്നെ ഒരു ഓപ്പറേഷ നൊക്കൊ കഴിഞീനി അതിന് ശേഷം ഓപ്പറേഷത്തില് ജസ്റ്റ്‌ ഒന്ന് മൂത്ര സഞ്ചിമ്മേ തട്ടി പോയി അയിമ്മേ തട്ടി യിട്ട് കൊറേ ദിവസം ഞാൻ ബുദ്ധിമുട്ടായിന് ഫുള്ള് മൂത്രത്തില് ട്യൂബ് അഹ് യൂട്രസ് ഒക്കെ എടുത്ത് ഒഴിവാക്കി മൊഴ ഇണ്ടായിട്ട് ഉം അപ്പൊ ഓലെ ഓലെന്ന് അയിമേ തട്ടി പോയി. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല നമ്മള് പ്പോ ഓൽക്ക് എഴുതിയക്കെ ഒപ്പിട്ട് കൊടുക്കണെ അല്ലേ. സ്വാഭാവികായിട്ടും സംഭവിക്കാലോ, അങ്ങനെ ഓലേന്ന് തട്ടിപ്പോയതാ ഡോ റ്റന്നെ പറഞ്ഞും ചെയ്ത് ഇങ്ങനെ സംഭവിച്ചട്ടോ, അപ്പോ പിന്നെ അതൊന്നും ഒന്നും പ്രശ്നല്ല അമ്മക്ക് ല്ലേ അമ്മക്ക് സഹിക്കണ്ടേ അതിന് ശേഷം, മൂത്രസഞ്ചി ചുരു വെള്ളം ഉണ്ടാവൽ അയിലെ വെള്ളം ങ്ങട്ട് പോയാ പിന്നെ മുത്രം പോയാല് മൂത്രസഞ്ചി ഒട്ടിപ്പോവും അപ്പം പിന്നെ പിന്നെ അയിക്ക് വെള്ളം ചെല്ലുമ്പോൾ ഭയങ്കര വേദന മൂത്രയാൽ പിന്നെ ഇൻക്ക് ഭയങ്കര വേദനേ അത് ഇപ്പളും ഉണ്ട്. അപ്പപ്പോ വേ കാണിക്കുമ്പോ ഇതന്നെ ഡോക്ടർ ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ അപ്പം ഇനി, എപ്പഴും വെള്ളം കുടിക്കണം അതും സഞ്ചി ഇങ്ങനെ നിറഞ്ഞു നിക്കണം പറ്റങ്ങനെ ഒഴിഞ് നിക്കരുത് ന്ന്.
കാലിയാവാൻ പറ്റൂല കാലി ആയാ ഒട്ടും.
ആഹ് ആഹ് ആഹ്.
പ്രശ്നണ്ട്.
ഉം മഴണ്ടെന്ന്.
മഴ ഇന്ന് ഇതരേ മഴണ്ടേനീട്ടോ. ഇപ്പൊ കുറച്ചൊരിത്, പക്ഷെ വെയിലുംല്ല. മൂടി കെട്ടിങ് ആഹ് മൂടിക്കൊണ്ടാ.
ആ ഇവിടിം, ഇവിടെപ്പൊ ഒരു ഒലർച്ചണ്ട്. ഇതരെ മഴൊക്കെ തന്നെയ്നി ഭയങ്കര തണുപ്പ.
ആഹ് തിരുമ്പിയതും ഒണങ്ങൂല.
ആഹ്.
മഴങ്ങനെ പെയ്യുമ്പോ മ്മക്ക് ഒണങ്ങാൻ പണിയാണല്ലോ.
ആ ഒണങ്ങിയാലും ഒരു സ്മെല്ലു ആണല്ലോ.
ആഹ്. ഞാൻ ഇവിടെ അടുത്ത് എന്നിങ്ങനെ ചെറിയൊരു വെയിലറച്ചപ്പൊക്കെ പുറത്തേക്ക് ചിക്കീനേ. എവിടെ അപ്പോത്തിന് മഴ പിന്നിം മൂടി.
ഇവിടെ പാറ്റുന്നുണ്ട് ഇപ്പൊ.
ഏ ഞാൻ മാറ്റി എ ഒക്കെന്ന് ഒണക്കി എടുത്ത വെച്ചാൽ അലമാറയിൽ മടക്കിയെക്കുമ്പോ ഒരു വൃത്തിയാ അത് വിചാരി ഇത് കയ്യണ്ടേ, മഴ ഇങ്ങനെ മൂടിയൊണ്ട്. പിന്നെ ഈ മഴക്കാല ആകുമ്പോ ഒരു ബുദ്ധിമു ട്ടെന്നെ, പക്ഷേ മയക്കാല പറയാനും വയ്യ നമ്മൾ മഴ ഇല്ലെങ്കില് അതും ബുദ്ധിമുട്ടല്ലേ.
അതെ, ഇങ്ങക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവലിണ്ടോ.
ഓ നല്ലോം ഇണ്ടാവലണ്ട്.
ആഹ്.
വെള്ളൊക്കെ എവടേങ്കിലൊക്കെ പോയി, പാനീയിലൊക്കെ കൊണ്ടരേണ്ടിനി, ശെ ഇന്നാ പിന്നെ ഞാൻ വല്ലാതെ ഈ ഓപ്പറഷൻ കഴിഞ്ഞേര പിന്നെ വല്ലാതെ, ആ ബുദ്ധിമുട്ടേല്ല. പിന്നെ നേരെ മുന്നിലൊരു കെണറ്ണ്ട് അമ്മോന്റെ പറമ്പില് അപ്പോ അവിടന്ന് അമ്മോന് ആട്ന്ന് ഞങ്ങള് മോട്ടർച്ചന് അപ്പൊ വെള്ളം ഇല്ലെങ്കിലൊക്കെ എല്ലാരോട് പറയും കുറച്ച് ആയില് വെക്കി ഒ ൾക് കൊണ്ടുരാൻ കഴിയൂലന്നറിം, അപ്പ അയിനനസരിച്ച്. ഞാൻ വല്ലാതെ എടങ്ങാറാവേല്ല. അല്ലെങ്കില ഇന്നോടെ
മഴയെതാ വെള്ളകേറുന്നേരി
ഏഹ് ഏ വെള്ളൊന്നു കേറൂല വെള്ളത്തത്തിന്റെ ബുദ്ധിമുട്ടില്ല ഷെ വേനൽന് ബുദ്ധിമുട്ടാണോണ വെള്ളത്തിന് ഷെ ഇപ്പനിബുദ്ധിമുട്ടുണ്ടാവുലട്ടോ എന്താവെച്ചാ വേനലിന് മു മുറ്റത്ത് വെല്യയൊരു കിണർനെപോലെ റിങ്ങ് വാർത്ത് വെച്ചാണ്
ആഹ്
ഞമ്മള് റിങ്ങ് കിണറിലേക്ക് ഇങ്ങനെ റിങ്ങിറക്കൂലേ
അതങ്ങന വെറുതെ മുറ്റത്ത് വാർത്തെച്ചിക്കാ
ആഹ് മുറ്റത്ത് ബേക്കില് അടുക്കളഭാത്ത് പറമ്പില് അങ്ങനെ ആഹ് അങ്ങനെ അട്ടി മോൾക്ക് മോൾക്ക് വെച്ച് വാർത്ത് എട്ടെണ്ണം വാർത്തിണ് അപ്പൊരു കെണർന്റെ ഉപയോഗൊക്കെ നടക്കും
അയിപ്പ അപ്പൊയിന്ന് കാ ഭയങ്കര ഹൈറ്റാവൂലേ
ആഹ് കെ അയിന് അടീലേക്ക് കൊറച്ച് അടീലേക്കാണ്
ആഹ് ആഹ് ആഹ്
കെണർൻ്റതേ സിസ്റ്റം
ആഹ് ആഹ്
ഉംഹ് അപ്പൊപിന്നെ ഞങ്ങളത് മുറ്റത്ത്ന്ന് ഇത് താഴത്ത്കാക്കിയാ ഇണ്ടാക്കിയേ പിന്നെ വേ ക്കെ ഗ്രില്ല് ഇട്ടക്കണണ്ട് അ പിന്നെ അയിമന്ന് മോൾലേക്ക് മോട്ടറും വെച്ച്ണ് ടാങ്കിലേക്ക് അപ്പയി പ്പം വെള്ളം അയിക്ക് ചാടിട്ട് പിന്നെ ഞങ്ങൾ മോൾക്ക് അടിച്ചു കേറ്റും അപ്പപിന്നെ വെള്ളെപ്പോഴും അവിടെ സ്റ്റോക്ക്ണ്ടാവും
പ്പയിനെന്തെങ്കിലൊക്കെ അയിന് സൊല്യൂഷണ്ടാവും പക്ഷെ ഈ വേനലാവുമ്പോളാണ്
അല്ല ഇഞ്ഞി വേനൽനും പേടയില്ല അങ്ങനെ കിട്ടിയാപിന്നെ ടാങ്കിലേക്കു പൈപ്പ പ്പുവെള്ളൊന്നു വന്നാൽ മോൾക്ക് കേറൂലാ വേനലൊക്ക ആവുമ്പോ ഇത് പിന്നെ താഴത്തക്കന്നെ ആമ്പോ
പൈപ്പുവെള്ളം ഇണ്ടാ ഇങ്ങളായിനൊക്കെ
ആഹ് രണ്ട് പൈപ്പുള്ളൊണ്ട്
ൻ്റെ വീട്ടിലൊക്കെ പൈപ്പ് വെള്ളന്നെയാണ് പക്ഷെ അതെന്നും ഇണ്ടാവും പൈപ്പുവെള്ളം
ആഹ് അഥവാ എന്തെങ്കിലും ബു ഒന്നും ഇണ്ടാവലണ്ട് ചെലപ്പോന്തെങ്കിലോ എവിടെയോ പൊട്ടിയതോതൊക്കെ ആയാല് അങ്ങനെയൊക്കെ ആവുമ്പോ ഇണ്ടാവൂലാ
ഞാവിടെ കല്യാണം അങ്ങനെയാണ് മഴ വെള്ളല്ലായിറ്റ് ബുദ്ധിമുട്ടി കുറേ കൊടുന്നും കൊടുന്നു ടാങ്ക് നെറച്ചും കുറേ ബുദ്ധിമുട്ടി
ഉംഹ്
കല്യാണം കഴിഞ്ഞ ഉടനെ നല്ലോണ്ണം ബുദ്ധിമുട്ടി കുളിക്കാന് വേറൊള്ള ക്ക് പോവലോ അങ്ങനൊക്കായിട്ടാണ് അലക്കാനൊക്കെ ഇപ്പൊ മാഷാള്ളാ കെണറൊക്കെ കുത്തിയിട്ട് വെള്ളത്തിന് ഇപ്പൊ ഞങ്ങള് വേറുള്ളോർക്ക് കൊടുക്കലാ
ഇങ്ങനെയുടെ അയനോട് വേനനിനും ബുദ്ധിമുട്ടില്ല അവിടെ വെള്ളംസ്റ്റോക്ക് ഇണ്ടാവും ദീ കെറേ വള്ളം കൊള്ളും ഒരു പത്തിന്റെ അടുത്തൊക്കെ വെള്ളം കൊള്ളും ചോറോ ഓ
അപ്പൊ എന്താ ചോറ് തിന്നാ വൈകീകുലേ
ആഹ് തിന്നാ വൈകിയോ ഞാൻ ചോറൊക്കെ രാവിലെ തിന്നിട്ടു ഉം അടുപ്പ് രാവിലെ ഒന്ന് തിയ്യ് മൂട്ടും സുബൈക്കന്നെ. ഇപ്പ പിന്നെ ഫുളള് അയ്മന്നന്നാട്ടൊ
നേര്ത്തെ എണീക്കൊ?
ആഹ് അഞ്ചര അൻ കാവു നീറ്റ് നീക്കു ഉം പിന്നെ വേ രാവിലെന്നെ നമ്മള പണി. പിന്നെ ഒക്ക ഒക്ക അടുപ്പത്തന്നന്നെ ഇണ്ടാക്കി ചോറും കഞ്ഞും. പത്തിരി ഇണ്ടെയ്ന് അത് ഗ്യാസ്മന്ന് ചുട്ട്. ബാക്കിയൊക്ക അടുപ്പത്ത്ന്ന് എനി മത്തൻകറി വച്ചീന്ന്. ബീഫ് വച്ചീന് ഒക്ക അടുപത്ത്ന്നെന്നാക്കി. ഇപ്പ ഈ ഗ്യാസിന്റെ ക്ഷാമം കൊണ്ട് അങ്ങനട് പഠ്ച്. വല്ലാതെ ഗ്യാസ്മക് പോവൂല
ഇപന്ന് കഴ്ഞ റെഡിയാകും
ഇന്റവു ഇപ്പ കഴിഞ്ഞ് ഇക് നോമ്പിന് നെറ്ച്ചത
ഞാൻ നോമ്പിനല്ലാ പിന്നെ രണ്ടു മാസം ഒക്കെയാരിക്കും ഇന്റത് വെച്ചിട്ട്. കുറ്റി പക്ഷെ ഞാൻ കൊറേ കറന്റ്ടുപ്പ് മ്മലു വെക്കും അങ്ങനെയൊക്കാണ്ട് കഴിഞ്ഞ്.
ഉം ഞാനും കറന്റ് അട്പ്പത്തും വെക്കും. ഉം ഏതയാലും ഗ്യാസിൻ്റെ അത്രട്ട് മേൻ പോകല് ഗ്യാസമ്മക്കാണലൊ നമ്മള്.
ഞാൻ പിന്നെ അങ്ങനെ പോകൂല ഇപ്പ ഇങ്ങനെ ഇതായോണ്ട് ഞാ അധികം കറന്റ് അടു പോകത്ത മാത്രം ഗ്യാസ്മ്മ വെക്കൊള്ളു.
ഉം ഏതായാലും ഇപ്പൊ ഇപ്പൊ ഗ്യാസട് കഴിഞ്ഞപ്പൊ ഇപ്പ പറയ. ഇന്ന് ഇഞ് പോയിട്ട് കാര്യുല്ല ഞങ്ങളെ അടുത്തന്നെ ഇണ്ട് ഇതിന്റെ ഓഫീസ് അപ്പൊഞി ഇന്ന്. പോയിട്ട് കാര്യല്ല ആഹ് ഇന്നാ ശരിട്ടൊ ഓക്കെ. അവ്